എന്താ സുഖമായിട്ട് പോകുന്നു എവിടെ ഇയ്യ് ഒരുവെരുല്ലല്ലോ
ആഹ് ഞാനിവിടെ ഓരോ തിരക്കായി പോയി മയല്ലേ തിരുമ്പി എടുത്തക്കലും.
അന്ന് നമ്മ ആ അന്ന് നമ്മള് പിന്നെ ഇവിടന്ന് വേച്ച കണ്ടിട്ട് പിന്നെ ക യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല.
ആ അത അതാ പറഞ്ഞ പിന്നെ മഴ അങ്ങാട്ടായില്ലേ നല്ല മഴ ആ ആ ആ അതുവാണെ പിന്നെ അങ്ങനെ ങ്ങനെ പൊറത്ത് ഇതാവലുല്ലേ
പിന്നെ ടൗണിലൊന്നും വന്നിട്ടില്ല ആഹ പിന്നെ ടൗണക്കൊന്നും ഇറങ്ങിട്ടില്ലേ
ഇല്ലയ.
ഉംഅന്ന് നമ്മള് ഊട്ടിൽ വെച്ച് ഊട്ടിൽ വെച്ചിട്ട് കണ്ടതാണല്ലോല്ലേ പിന്നോന്നും മിണ്ടാനോ പരിചയം നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പോന്നിട്ടേ പിന്നെ ഒന്ന് വിളിക്കാനോസംസാരിക്കാനോ
പിന്നെ നമുക്കിന്ന് യാത്ര പോകണെങ്കിൽ ഒരു മഴഒരു വക നിന്നാലല്ലേ നമുക്ക് എന്തായ ഇക്കാനാവുള്ളൂ
അതാ സംഭവം. മഴയ ഉണ്ടാവുമ്പോ ഓന്നും ഇവിടം ഇറങ്ങില്ല മഴ ഇല്ലെങ്കിൽ മഴനെ ഇതാവും
ആ ഇതിപ്പോ രണ്ടും കട്ട കാലാവസ്ഥ ഇപ്പോ കൊറച്ച് മഴ കൊറച്ച് വെയില് അങ്ങനായി പിന്നെ എന്തക്ക, നിങ്ങള് പിന്നെ ഊട്ടീന്ന് പിന്നെ വേറെടക്കും പോയിനോ?
ഇല്ല ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് മൈസൂരിൽ പോയിട്ടാണ് തിരിച്ചു പോന്നത്.
പി
ആ എല്ലാരും ആ ആ അത് ഞങ്ങ എല്ലാരും കുടുംബങ്ങളൊക്കെ ഉണ്ടായ അപ്പങ്ങനെ പോയിട്ട് പിന്നെയാണ് പോകുന്നത് ഏതായാലും ഒരു, അപ്പഴല്ലേ കിട്ടുള്ളൂ ആ യാത്ര പോവാറുണ്ട് ഇടക്കൊക്കെ.
ആ ഇവടേയതുതന്നെ അതേ വൈബ് തന്നെ ഇവടി എല്ലാർക്കും.
ആലപ്പുഴ ഇതിൻ്റെ മുന്നേ ആലപ്പുഴ പോയിരുന്നു ആലപ്പുഴയിൽ മറ്റേ ബോട്ടിലെ ചെയ്യാൻ വേണ്ടി അത് പിന്നെ കുറച്ചായപ്പ അത് രാവിലെ അതിലങ്ങ് കേറിയാ പിന്നെ എപ്പഴാ ഇറങ്ങാ വൈകുന്നേര ല്ലേ എറങ്ങ പ്പിറങ്ങീട്ടു, ഇല്ല ആ നല്ല ഒരു ഇതാണ്. നമ്മളവിടെ ആ രാവിലെയങ്ട് കേറിയ പിന്നെ ആ കുട്ടനാട് അതിൽ കായലു ടെക്കിങ്ങനെ കറങ്ങിക്കോണ്ട് തിരിച്ചും ലാസ്റ്റ് ആമ്പോ എല്ലാവർക്കും മടുക്കല് തൊടങ്ങും ഇതിങ്ങനെ കണ്ട കണ്ട് കണ്ട് പിന്നെണ്ട് ആങ്ങളാരൊക് രണ്ടാമതോല് എന്തായിട ചൂണ്ടയടെ കണയിൽ പിടിച്ചിരുന്നു ഈ മീൻ പിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട മീനെ മീൻ പിടി ആ ഇട്ടേ മീൻ പിടി ഒരിക്കൽ മത്സരായിരുന്നു അങ്ങനെ കസിൻസ് അവരൊക്കെണ്ടാവും ഉം ഇപ്പൊ പിന്നെ താറാവക്കെ വളരെ കൊറവാണ്. ആലപ്പ ആലപ്പുഴയിലല്ലേ മറ്റേ അപ്പൊ മറ്റേ മീനൊക്കെ കിട്ടും എന്നിട്ട് ഞങ്ങള് സ്വന്തായിട്ട് പിടിച്ച മീൻ അവർക്ക് കൊടുക്കുന്നിട്ട് അവര് അതിന്റെ കൂടെ ശരിയാക്കി തന്നിട്ട് ഞങ്ങള് കഴിക്കുക, കരിമീനൊക്കെ ഫ്രഷ് ഉം കരിമീനൊക്കെ ഫ്രഷ് ആ ആ ഫാമിലിയായി പോയിട്ട് എന്റെ വെല്ല്യമ്മ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല പ്രായം വെല്ല്യമ്മപറഞ്ഞു, ഇതെന്താ വല്യമ്മേ ഞാൻ പിന്നെ പുറത്തേക്കിറങ്ങുന്നില്ലല്ലോ കണ്ട കണ് വല്ലിമ്മാക്കും തന്നെ ഭയങ്കര സന്തോഷായി. പിന്നെ ആ ഓഫീസിനിമൊക്കെ ഷൂട്ട് ചെയ്ത അവിടൊക്കെ ആ ആഹ് നല്ല പ്രാവശ്യം നടക്കാനൊന്നും വെയ്യ പക്ഷെ എന്നിട്ട് ഇത്രയും ദൂരം ഞങ്ങള് പോകണ്ടേ. എന്നിട്ടങ്ങനെ പോയി അവിടെ എത്തിയപ്പോഴേക്കും വെല്ല്യമ്മ ആകെ ക്ഷീണിച്ചിരുന്നു പിന്നെ എല്ലാവരും കൂടെ അങ്ട് ശരിയാക്കി. എടു ഉം പിന്നെ തിരിച്ച് പോരുമ്പ നമ്മള് ലുലുമാളി കേറും.
ആഹ് ആ അവിടെ കേറീട്ട് പിന്നെ പോരും, പിന്നെ ബീച്ചും പോയി ബീച്ച്. പോയി കാരണം നാല്മണി വരെ അവിടെ നിന്ന് രാവിലെ നേരത്തെ അവിടെക്ക് എത്തണം. രാ ഉം തലേന്ന് പോണം. ആലപ്പുഴയിൽ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ചായ കുടിച്ചിട്ട് ബോട്ടി ക്കേറിയാ പിന്നെ നാലുമണിക്കല്ലേ ഇറങ്ങുന്നത് എറങ്ങുന്നത്. അപ്പൊ എല്ലാരും പറയാങ്ങക്ക് ബീച്ചിലും പോണംന്ന് പറഞ്ഞു. പിന്നെ ബീച്ചില് പോയിട്ട് പിന്നെലുലു പിന്നെലുലുമാളി കേറി അങ്ങനെ ചിറ്റിക്കറങ്ങി കണ്ട്
ച്ചിക്കങ്ങനെ ഞങ്ങ എടക്കെടക്ക് പോവലുണ്ട് എനിക്ക ഇഷ്ടങ്ങളെ ഈ കാ ഞങ്ങളത് കോഴിക്കോട്, കോഴിക്കോട്ങ്ങക്കെളുപ്പാ. ആഹ് ഉം കോഴിക്കോടുക്കും പോവാ പരപ്പനങ്ങാടി അതും എത്തു ഒക്കെ നക്കനാ
ആഹ് അപ്പോ താനൂർ പോയിട്ടുണ്ട് താനൂർ ബീച്ച് പോയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ബീച്ചിൽ ഇവിടുന്നെങ്ങനെന്നറിയുവോ ഇപ്പോ കെ എസ് ആർ ടി സിക്കൊക്കെ ഫ്രീയല്ലേ പ്പൊ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നന്ന് അറിയോ ആഹ് ബസ്സിൽ കൊ കുത്തി നിറച്ച് കയറിയിട്ട് രാവിലെ സ്കൂൾക്ക് മക്കള സ്കൂൾക്ക് പോയ പോവും എന്നിട്ട ബീച്ചിൽ പോയിട്ട് കറങ്ങിട്ട് രാത്രികുമ്പോ ഇങ്ങോട്ട തിരിക വരും.
ആഹ് ആ നല്ലൊരിതാണ്.
ആഹ് എന്തേലും കഴിക്കാൻ വേണ്ടീട്ട് ആ പൈസ എന്തേലും കഴിക്കാൻ വേണ്ടീട്ട് കയ്യിലൊ ഇവര് പിടിച്ചും ചെയ്യും ആ യാത്രക്കൂലിം വേണ്ട പിന്നെ പ്പ കഴിക്കാൻള്ളതെന്തേലും കൈയില് പിടിക്കും. ചെയ്യും ന്നാലുവീ മക്കളൊന്നും ഇല്ലാതെ എങ്ങനെവരു പോന്നേന്ന് ഞാരോട് ചോയ്ച്ചു ഇങ്ങനെങ്ങനെയാ പോകുന്നെ. അല്ല പിന്നെ മക്കളാകുമ്പോ മക്കള് പൊയ്ക്കോളും ഞമ്മക്ക് ഞമ്മളത് അല്ലെൻ ത്തി നിയത്തീ ള് അവര്ടെ കൂടെ പോവാ അല്ലെങ്കി കൂട്ടുകാര് കരികളോട് കൂടെ അങ്ങെനെ പോകാ ഇബടൊ ഫുള്ള് അത് കാരണം എ എസ് ആർടിസി ഫുള്ള് എപ്പോ നോക്കിയാലും തെരക്കാണ്. കാരണം ങ്ങനെപോയിട്ടാണെ ആൾകര്. ആ അല്ല വാ സത്യ പറഞ്ഞാതൊരു താവില്ലെ മറ്റുള്ള യാത്രക്കാർക്ക് പൈസൊടുത്തിട്ട് അവിടൊക്കെരിക്കാനും കൂടെ സീറ്റിലാപ്പില. പെണ്ണുങ്ങള് തെരക്കീറ്റ് ആഹ് അങ്ങനെയായിരുന്നു. ആഹ് അതൊക്കേണ് പ്രശ്നം ആ അതൊന്ന് പ്പെന്നും നിലനിൽക്കൊന്നുല്ല. ല്ല കാലത്ത് പോവാ പെണുൾക്ക്ത് മാത്രേള്ളൂ. അപ്പൊ പിന്നെ അവര്റിം ത് കുറച്ചേരേ ണ്ടാവുള്ളൂ അപ്പോ പിന്നെന്തിനാ വെറുതെ താവ് ജെസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഞാനും പറഞ്ഞു എന്റെ കെട്ടീയോനോട് പറഞ്ഞപ്പ പറ ആ പിന്നെ അയിനൊരു നൂറുപ്പൃ ടുക്കാനല്ലെ പന്റെടുത്ത്ല്ലാത്ത്.
കൊടുക്ക്ന്നില്ലാന്ന്ണ്ടോ ഓഡിനറി ബസ്സാണ് ക്ഷേ ല്ണ്ടോ ചിട്ടൊന്നും മി
ല്ലലെ ആ, ഇവിടന്ന് കിട്ടിട്ടുണ്ട് പറഞ്ഞ പിന്നെ ഒരു ബസ്സിനേസ നൂറുപ്പൃ ല്ലായ്റ്റെല്ലേ ജ് പോവാ റഞ്ഞോട് അവഅങ്ങനെ പറയാ അവ ഞി പറയുന്ന പൈസ ഉണ്ടായിറ്റ് നമുക്ക് പോവാറി പിന്നെങ്ങനെ അനക്കൊറ്റയ്ക്ക് പോവാതെണ്ട കു കുട്ടികൾ ഇവരൊന്നും കൂട്ടാതെയാണ് ഞങ്ങളടക്ക് വര വരാറുണ്ട് അവിടെ കോഴിക്കോട് ബീച്ചില്. അവിടെങ്ങനെ ജെസീവെള്ളിം ത്തെ മ കടല് കണ്ടാ എത്ത് മതിയാവില്ലയല്ലോ. അത്രേം നേരം സമയക്കെ നമ്മൾ കണ്ട മതില്ല നമുക്ക് ആ ടെൻഷ്നും കാര്യങ്ങളും യെ എന്തെങ്കിലൊക്കെ ണ്ടെങ്കിക്കൊ ഴിവാക്കി കൊറേ നേരെയ് ച്ചി മയെക്കാവുമ്പൊങ്ങള് തേഴപോലെ ഞങ്ങ ളെന്തോ വന്നപ്പോ എന്തൊരു കൊറോണ ടൈമ്
ആഹ്
ആഹ് ബീച്ചീ പോയി കഴിക്ക അത് വെയിലാവുമ്പോള് പറ്റില്ല വെയിലാവുമ്പോന്നെച്ചാല് നല്ല ലാ ആ സമയത്ത്ക്ക ആക്കിത്തം പിന്നെ ബേപ്പൂരി പ്പടുത്ത് ഞാൻ വന്നീന്ന ഞങ്ങളെ മോനവിടെ താക്കാൻ വേണ്ടിയിട്ട്. ആ മോൻ ട്രെയിനി കേറ്റാൻ വേണ്ടീയിട്ട് അവിടുത്തെറ്റംവന്ന് പ്പ ന്നിതേ മാതിരി രാത്രിര്ന്നു. ആ ആ അപ്പൊ രാത്രിയായി അവന് അവന് കൊല്ലത്ത് പോണം അപ്പോ അവൻ്റെ ഫ്ര ഏ കൂട്ടുകാരൻടെ കയ്ല് ബൂസ് സ്താതിന്റെ കല്യാണണ്ടാര്ന്നു. കട്ടുകാരമാർ അവരും പാടെ കൂടിയിട്ട് പോയിട്ട് പിന്നു സ്താതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നങ്ങനെ കേറ്റി വിട്ടു. ട്രെയിന് കേറാൻ ബേപ്പൂര് അവ്ട് ആ അതെന്നെ അത് തൊറ ത്ത് അവിടെം പോയിട്ടുണ്ടായിരുന്നു. ആ അത് രസാ ആ വെട്ത്ത്ക്ക് അങ്ങനെ അടുത്തൊക്കെ പണിയ ഞമ്മടെവെടൊന്നും പിന്നെ അങ്ങനത്തൊരു പാർക്കുല്ല ഒര് തുല്ല. കാണാൻ പറ്റിയതോ അല്ലെങ്കി സമയംതാക്കാൻ പറ്റിയതൊന്നുല്ല ആ അല്ലെയി പിന്നെ പി എന്താറിയോ അടുത്ത് കടാ അടുത്ത് കടല് വാണം അല്ലെങ്കിൽ എന്ത്ണ്ട് നല്ല പാർക്ക് വാണം ഈ വെറുതെ ഞങ്ങളിവിടൊക്കെ കൊടുകുത്തിമലയല്ലേ അതാ വെരിന് എടുത്ത്. വേറെ ഒന്നും വര്ന്നില്ല മല അങ്ങിനത്തെ ഇഷ്ട്ട പാ ഇക്ക് മറ്റേ തോളൊക്കെ കൊടുത്തു ഇപ്പൊ ഈ മൂനാടിൽ ആ അങ്ങരെ ചെറില്ലൊരൂ ഈ മാ ഈ മാ മാ പല പ്രദേശിൽ ഇക്കൊക്കെ കടലും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഇഷ്ടം ഈ ആ അപ്പൊ മറ്റു ഇങ്ങക്കാണെങ്കിലും ങ്ങക്ക് മലകളും കാടുകളൊക്കെ കാണാനായിരിക്കും. ഇഷ്ടന്നൊക്കെ പറഞ്ഞ്
ഉം എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാനിങ്ങനെ പോ ഞാപ്പളും നോക്കിക്കും എവിടെങ്കിലൊക്കെ പോയാല് ഈ ക മാലകളൊക്കെകണ്ട് യാള് വന്ന് നിർത്താൻ പറി വ
ഞങ്ങളോടെണ്ട് ഷ് പോലെ മലകളും കാടുകളും കുന്നുകളൊക്കായിട്ട് ആ അങ്ങനെ പിന്നെ യീട്ടപ്പാടിക്കൊക്കെ പോ പണി നല്ല സുഖാണ് അവിടെ കയീ ചുരം കേറിയിട്ട് നല്ല തണുത്ത കാലാവസ്ഥ
അങ്ങന വയനാട് ചുരത്തുമ്പോ കേറിയാല് ഞാൻ പറി ഇ പോരാ ആ തോന്നൂല അവിടന്ന് മഞ്ഞും ഈ കോടമഞ്ഞും.
ഞങ്ങള ആദ്യം ഇവിടെ അട്ടപ്പാടിയിലൊക്കെ പോയിട്ട് കുറെ കാലം താമസിച്ചിരുന്നു എന്റെ മുത്തമാടെ വീടെ അവിടെയായിരുന്നു അപ്പൊ ഞാൻ സ്കൂള് പൂട്ടി അവിടെ നേരെവിട പോവും എന്നി സൈലൻറ് വാലിൽ പോകവും അവിടുത്തെ മൃഗങ്ങളൾവിട്ടതാവും എന്നിട്ട് മൂത്താപ്പം ഇതേമാതിരി കൊണ്ട പോക ആ കാട്ടിനുള്ളിലൂടെ ഇങ്ങെ കൊണ്ട കുറെ മൃഗങ്ങൾ ആ മാനേൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട അന്ന് നല്ല കൊറ മൃഗങ്ങളുടെ ഇപ്പൊ പിന്നെ ചെന്ന ഒന്നും കാണൂല്ല അന്ന് സിംഹത്തിനൊക്കെ കൂട്ടിലാക്കി ചെറിയ സിംഹത്വത്തിനൊക്കെ കൂട്ടിലാക്കും പിന്നെ മാനുകൾ കൂട്ടിലാക്കിക്കെ ഉണ്ടായിരുന്നു സൈലന്റ് വാലി ഇപ്പ പിന്നെ ഒന്നുല്ല ഏ അതാണ് മൃഗങ്ങൾ നശിച്ചു പോക മരങ്ങളണെങ്ക നഷ്ട പോ കാലാവസ്ഥ അ കാലഘട്ട ഇപ്പം അങ്ങനെയൊക്കെ നല്ല വൈബ് എന്നിട്ട് മൂത്താപ്പ ഇങ്ങനെ കൊണ്ടുപോ ഞങ്ങളെ കാടുന്നിലൂടെ എന പറ പേടിയ പോലെന്നറിയ പിന്നെ എന്റെ ഉമ്മമാന്റെ അനിയത്തി ഉണ്ടാവും ഞങ്ങള രണ്ടാ പോകും പിന്നെ കസിൻസ് എല്ലാം ഇവി ഇങ്ങനെ കുടും ഭയങ്കര രസാണ് പണ്ടത്തെ സായിൻ വാന്റെ ചൊർക്കൊന്നും ഇപ്പൊ ഇല്ലാന്ന് അത് വല്ലാത്ര വയ ഒക്ക ഓരോന്ന് കാലാവസ്ഥ കൊണ്ട് അവർക്ക് പ്രകൃതി തന്നെ ഇല്ലാതായി പോുന്നുണ്ട് ഒന്നിനും പറ്റ ഇപ്പ മഴയാണങ്കക്ക് മഴ തന്നെ വെയിലാണെങ്ക വെയില തന്നെ അങ്ങനെ തന്നെ കാലാവസ്ഥ ഒന്നാമത് മനുഷ്യൻ മനുഷ്യ അല്ല മനുഷ്യന്മാര അവസ്ഥനുസരിച്ച് കാലാവസ്ഥ
ആ അതാണ് ഞാൻ ഞമ്മളെ കാട്ടിക്കൂടുലണ്ടാണ് അങ്ങനെ ആയി തീരന്നോ അതാണ് മെയിനായിട്ട് ഉ അതാ എന്താ ചെയ്യ പിന്ന ഇനിപ്പോ അവസ ഓലത്ത സ്കൂള് പോയി
യാത്രലൊക്കെ പഠിക്ന്നെ അപ്പൊ തിരക്കുന്ന പണിയൊ
പോണ ഏ
പ്രാണികളൊക്കെ വരിങ്ങിയോ
പണികളൊന്നും കഴിഞ്ഞീല്ല കൊറേ പരിപാടിണ്ട് ഇനിം തൊടക്കണം പിന്നെ അ
എന്റെ കറിണ്ട് അവിടെ അടുപ്പത്ത്
ആ ഇവ ഇവരാണ്ട് പോയാ ഞാൻ സമാധാനത്തില്ന്ന് ചായ കുടിക്കാനും
ആ ആ ഇജ്ജ്ട് പോയിട്ടാണോ ചായ കുടിക്കാ ഒമ്പണിക്കോ
ആ ഞാനായിന് അല്ല ഞാന് അയിന് മുമ്പ് കുടിക്കും ഒരു കുടി കുടിക്കും വെപ്രാളത്തിലുള്ള ഒരു കുടി കുടിക്കും അഹാ പിന്നെ പോയി കഴിഞ്ഞിട്ട്
ഏയ് ഞാന് എന്തോയ്ച്ചയ്ഞ്ഞാ ഞാൻ രാവിലെ ചായകുടിച്ചാ പിന്നെ എപ്പളാ ഉച്ച ച്ചക്കൊരു ഫു ഭക്ഷണേ കഴിക്കൊള്ളൂ പക്ഷേ നല്ല തടി ഇങ്ങനെ കൂടി കൂടി വരാണ് അതാണ് പ്രശ്നം ആ അതാണ് എക്സൈസ് നമ്മള ഈ ആരോഗ്യ ഭക്ഷണത്തിന്റെക്കെയാണ് ഇപ്പത്തെ ഭക്ഷണൊക്കെണ്ടാ ഭക്ഷണം കഴിക്കാഞ്ഞി ട്ട് തടി കൂടാണ് അതാണ് പ്രശ്നം മധുരം നല്ലോണം ഒഴിവാക്കി എന്നിട്ടും എന്താ പഞ്ചസാര പറ്റെ ഒഴിവാക്കിയാലും ഉം പിന്നെ പ്രായം മായാലും പത്തുപ്പത് വയസ്സൊക്കെ ആയാല് പിന്നെ തടി നമ്മള് വിജാരിച്ച മാതിരി കിട്ടൂല കൺണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നേയ് പറ്റൂല അതാണ് പിന്നെ തിന്ന്ട്ട്ള്ള തടി അല്ലല്ലോ എല്ലാരും ചോയ്ക്കും തിന്ന തടിയാ തിന്ന തടിയാ ചോയ്ക്കും ഉം തിന്ന്ട്ട്ള്ള തടി അല്ല അത്‌ ഉം പിന്നെ എങ്ങനെയാന്നറിയോ മക്കളൊക്കേ ഇപ്പൊ ഗർഭിണിയായിരിക്കുമ്പോ എന്താ ചറതി അങ്ങൻതെ കാര്യങ്ങളൊക്കെണ്ടകുമ്പോ പറ്റെ തടി പോകും പിന്നെ ആ പിന്നെ അവരെ പ്രസവിച്ച് എണീറ്റാ പിന്നെ ആ തടിടെ എരട്ടി തടിയാവും പിന്നെ അത് പോകൂലല്ലോ പിന്നെ എന്താച്ചാ ആറു മാസം ഫു ഫുള്ള് റസ്റ്റിലായിട്ട് കിടക്കന്നല്ലേ ചറതിം കാര്യങ്ങളൊക്കായിട്ട് അപ്പൊ ന്നിട്ടല്ലോം തടി പോവും ഒന്നും കഴിക്കാൻ പറ്റില്ല
ഇൻക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ലട്ടോ ആ ഈ ഛർദി അങ്ങനത്തൊന്നും ആ മൂന്നാൾണ്ട് അപ്പൊ അങ്ങനത്തൊന്നും ഇണ്ടായില്ല ഉം
വല്ല്യ കുട്ടി എന്തിനാ പഠിക്ക്ണപ്പൊ ഓനെട്ടാം ക്ലാസ്സില് ആ അത്രായിട്ടൊള്ളൂല്ലേ അ മൂത്തത് എട്ടില് രണ്ടാമത്തത് അഞ്ചില് ആ ആ മൂന്നാമത്തെ പിന്നേ മൂന്നില്
ന്നാവെക്കടി ഞാൻ വിളിക്കട്ടൊ കൊർച്ച് ച്ചെയ്ഞ്ഞിട്ട് ഒ ആ ആയിക്കോട്ടെ ഓക്കേ എന്നാ ശരി.